ഓ
ഓ കേൾക്കിണ്ട് പറഞ്ഞോളി എന്തൊക്കെയ വർത്താനം സുഖല്ലേ മഴയൊക്കെ ഉണ്ടോ
ഓ നല്ല മഴ ഇനി ഇന്നൊരു കുറവുണ്ട്
ഉം പിന്നെ അങ്ങെ ആഹ ഇപ്പ അയിനെ കാലാവസ്ഥ പെട്ടെന്ന് മാറൊണ്ട് പനിയും ജലദോഷവും ഇവിടെ അടക്കിണ്ട്
ആഹ ആഹ് ആഹ
അ ഇങ്ങനെ പകർത്തപ്പനി മോനക്ക് മോന് നഴസറിന്ന് കൊണ്ടുവന്ന അപ്പൊ എല്ലാർക്കും ആയ്ണ് ഇപ്പ എല്ലാവർക്കും ആയി ണ് ജലദോഷം
ആഹ ആഹ
നിങ്ങളവിടെ ഇണ്ടോ
ഒരാൾക്ക് ഇണ്ടായാ പിന്നെ എല്ലാർക്കും ആവുമല്ലോ മൂക്ക് രണ്ടു ദിവസം മുന്നേ പനായി നി. -... അഅ്മാറി
ഏ ലോട്ത്തുണ്ടന്ന് പറയണ ത
ആ അതെ
തമിഴ് ട്രിപ്പ് ഇപ്പൊന്നും പോകേണ്ട ആവശ്യല്ലേ ഇപ്പൊ മറ്റേ ഇവിടെ കക്കാടപഴയിലൊക്കെ നല്ല തണുപ്പാണല്ലോ
ആ ആ ആ
നല്ല മഴയും മഞ്ഞൊക്കെ ആയിട്ട്
തെ
അങ്ങോട്ടേക്കെ പോ പോയിണോ
ഇല്ല
ഏ
ഇന്ന് ഇപ്പോ ഒരു വെയില ഇറക്കിണ്ട് ഇന്നലെ ഒ വൈന്നേരം വരി വെയിലറച്ച് പിന്നെ വൈകുന്നേരം വയ് ന്നാരം ഇടിയും മഴ ഒക്കെ ആയി പിന്നെ അവിടെ തോർന്ന് ഇന്ന് ഇപ്പോ ഉള്ള വെയിലാണ്
ആ ആ ആ ഇന്ന് ഫുള്ള് ഇവിടെന്ന ഒരു ഹാ ഇവിടെ ഇന്നലെ നല്ല വേയിലായി നി ഇന്നലെ ഇപ്പൊ നമ്മള് ഉണക്കാനുള്ളതൊക്കെ ഉണക്കി കഴിഞ്ഞ്
ആ
ഇന്ന് രാവിലെ മുതലേ ഒരു മൂടല് മഴ പെയ്യ ണൂല്ല എന്നാല് ഇങ്ങനെ മൂടിക്കൊണ്ടിരി
അതെ പിന്ന വേറെന്തൊക്കെയാ വിശേഷം ഓ ഫുടൊക്കെ ഉണ്ടാക്കി ചോറ് മീൻകറി ചക്കപ്പേരി
ഏ
പപ്പടം
ഏ
പ്പണ്ടാക്കി
ഏ വെള്ളിയാഴ്ച സ്പെഷ്യൽ ആയിക്കാരല്ലേ
ഉള്ളു
ആ
ചില്ല
എ ഏ കിട്ടിയിണ്ടാവില്ല
ഇല്ല
ആ ഇപ്പ അയിന് ഈ ബീഫിനോടൊക്കെ മടുത്തണ് എന്താ വച്ചാല് നമ്മള പെരുന്നാൾ കഴിഞ്ഞോണ്ടേ തിന്റെ ഒരാഴ്ച അതന്നെയ്നി പണി അപ്പൊ പിന്നെ അയിനോടൊക്കെ ഒരു വെറുപ്പോന്നി
ആ അതെ
ഒക്കെ ഒരേ മോഡലേക്കാര് ണ്ടാക്ക എ അം ങ്ങനെ ഈ ഇവടെ ഇങ്ങനെ പാരൊക്കെ ഉണ്ടാഉമ്പളേ ഒല്ക്ക് പിന്നെ നമ്മള വറയ്റ്റി ഒന്നും പറ്റൂലല്ലോ ഓൽക്ക് പിന്നെ നമ്മൾ താക്ണേക് ഒന്നെങ്ക്യ ഉ അയനെ വരട്ട് അല്ലെങ്കില് കറിയൊക്കെ വെക്ക അതേ പറ്റുള്ളൂ ഇങ്ങനെ പൊരി ക്ഷേ ഇതാക്കുമ്പോ വേറൊരു ടേസ്റ്റ് അല്ലേ
പിന്നെ കൊറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെ ച്ചാല് അയിന് ടേസ്റ്റു പോവും
ആ അതാണ്
ഉം ടേസ്റ്റ് കൊറവെയ്ക്കും മ്മള് വാങ്ങി കുണ്ടോന്ന് അപ്പം തന്നെ വെക്കാ ടേസ്റ്റ് പിന്നെ കൊർച്ചേ കിട്ടുലല്ലോ ഫ്രഡ്ജിലൊന്ന് വെച്ചാ കിട്ടൂല
ആ അതന്നെ അപ്പൊരു ഇറച്ചിക്കെ നല്ലൊരു കട്ടിയായി നിക്കലയ്ക്കാര
ആ അതെ
ഒരുഉം എത്ര എത്ര വേവിച്ചാലും ഒരിങ്ങനെ കടിച്ച് കടിക്കാനൊക്കൊരു ബുദ്ധിമുട്ടെ
ആ അത് തന്നെ
മറ്റേ ഈ മുടി കൊഴിച്ചിലിൻ്റെ വച്ചേ നല്ല ടേസ്റ്റ് ആണല്ലോ
ആ അതെ ആ അപ്പം തന്നെ നമ്മക്ക് കിട്ടി അപ്പം തന്നെ വെക്കുവാണല്ലോ
ആ അപ്പൊത്തന്നെ ആ അപ്പത്തന്നെ വെക്കാണ് അപ്പം നല്ല ടേസ്റ്റ് പെരുന്നാളിനിവിടെ ര ണ്ടോ മൂന്നോ പൊതിയൊക്കെ കിട്ടും ഏതായാലും ഒരാഴ്ച എന്തായാലും ഇണ്ടാവും ആ നിങ്ങളവിടെയാ
ഇവിടെയും അങ്ങനെ തന്നെ നാല് പൊതിയൊക്കെ കിട്ടും കുടുംബക്കാരൊക്കെ അറക്കുവോ അപ്പോ കിട്ടുവല്ലോ
ആ ആ പള്ളിന്നും കിട്ടും ആ അപ്പോം ആ അങ്ങനെ കൂട് അറിവിന് കൂടുകൾക്കൊക്കെ കിട്ടും വയ്ക്കാറല്ലേ അവിടെടുത്തൊക്കെ നിങ്ങള് കൂടുലുണ്ടാവലേ
നമ്മളിവരെ കൂടിയില്ല
ഏ
ആ
നമ്മളും കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടന് ഇപ്രാവശ്യം കൂടിയില്ല ആ നല്ല പൈസയുംമാണല്ലോ
നല്ല വയസാണോ
എന്താ ആ ആദ്യക്കെ കൊറച്ചൊക്കെള്ളൈന് പിന്നെ ഇപ്പൊ നല്ല പൈസയാ വീണേ കന്നിനൊക്കെ നല്ല വെലയായിട്ടുണ്ടാവേ അപ്പം പിന്നെ അപ്പൊ ഓരോടു ഇത്തര ഊരിരിക്കുമ്പോൾ നല്ലോ പൈസ വേണം
പോയി രണ്ടാരതഞ്ഞൂറ് രൂപക്ക്
ആഹ ആ ഇപ്പം പത്തും പ പതിനഞ്ചൊക്കെ വേണം തോന്നുന്നു
ആഹ പറഞ് വേണ്ടിടുപ്പോ
അങ്ങനട് കഴിയണം കൊടുക്കാൻ അച്ചടിക്ക് കൊടുക്ക പക്കാൻ കഴിയണം ഇവിടെ പിന്നെ ആദ്യ കണ്ട ഇ പള്ളിക്ക ഇങ്ങനെയൊക്കെട്ടോ ഓരോ അടവ് പോലെ കൂടനൂല അങ്ങനെ കൊറ സ്ഥിതി കുറച്ച് സ് ഇങ്ങനെ കൊടുക്കാ അതൊക്കെ ആകുമ്പോ പിന്നെ നമക്ക ഇങ്ങെ അടു ടെസ്റ്റ്‌ ചെയ്യാം
ആ അത് ഒറ്റടിക്ക് എത്ര പൈസ കക്കാ ആവൂല
ആഹ ഉണ്ടാവൂ ഇല നമ്മള കൂടീട്ട് കാര്യല്ലല്ലോ കൂടാൻ പോതില്ലിട്ടല്ല പൂതിണ്ടാവും
പണ്ട് പക്ഷെ പൈസ ഒക്കൂല്ല അതാണ് മെയിൻ പ്രശ്നം അതാണ്
കഴിഞ്ഞാൽ പെരുന്നാളല്ലേ അപ്പ പെരുന്നാൾക്കും സാധനങ്ങൾ വാങ്ങണം. ഡ്രസ്സ്‌ അങ്ങനെ അപ്പ പിന്നെ ഇത് ര തയ്ച്ചാൽ തെകയില്ലേ
ആ അല്ലെങ്കിൽ പിന്നെ ഞങ്ങള് അതിന ഉള്ള വരുമാനം വേണം
ആവേണം
ആ വരുമാനത്തെ അനുസരിച്ചല്ലേ നമ്മള് നിക്ക.
തന്നെ വാശിപിടി ഴിച്ചാൽ വെച്ചാല്ലോ ഡ്രസ്സ് ആണെങ്കിൽ തന്നെ നമ്മള് കണ്ട് കണ്ടറിഞ്ഞേ വാങ്ങുള്ളൂ
ആ അതന്നെ
ഇനക്ക് അങ്ങനെ തോ തോനെ വിലന്റെറ ഒന്നും വാങ്ങുന്ന ഇഷ്ടല്ല
ആ ആ
തോന്നൂല പിന്നെന്താ പിന്നെ ഇടും ഇല്ല അ താണ്
ഉം
നല്ല വർക്കുകളൊക്കെ വാങ്ങി കഴിഞ്ഞാല് ഇടാനും മടിയായിരിക്കും.
അധികം വർക്ക് ഇള്ളൊക്കെ നമ്മൾ പിന്നെ കല്യാണത്തിനക്കെല്ലേ ഇടൊള്ളു. പിന്നെ അങ്ങനെ ഉപയോഗിക്കൂലല്ലൊ മള്.
ആഹ് അതെ ആണ്
ഒരു കല്യാണത്തിനേക്ക് ഇപ്പമ്മള് നല്ല വർക്ക്ള്ള ഒന്നും ഉപയോഗിച്ച് പിന്നെ നമ്മള അത് വേറെടെം പോകുമ്പടാൻ പറ്റൂല്ല. കല്യാണത്തിനല്ലാതെ
ആ അതന്നെ. ഇനിയിപ്പോ കല്യാണത്തിനായാലന്നെ മടിയേക്കാരത്. അഹ് അത് ആലോചിച്ചുമ്പളന്നെ ഒരു കുത്തലും ഇതൊക്ക വരു. ഇങ്ങള് ചുരിദാറാണോ ഇടല്?
ആഹ് ചുരിദാറാടല്.
ഏഹ്. അയിനൊക്കൂല വേറെ ഏത് ഡ്രസ്സും.
ചുര്ദാറും ഫർദിയൊ ക്കെടും. എളുപ്പത്തിന് സ്കൂള് പോവാനൊക്കെ നമ്മള് ഫർദടും. സ്കൂള്ല് മീ റ്റിംഗ് നൊക്കെ പെട്ടെന്നൊക്കെ പോണ്ട്യന്നാ ഫർദടത്ത്ടാലോ അല്ലാതെ നമ്മൾ ഒരുങ്ങി പോവാണെങ്കി നമുക്ക് ചുര്ദാറൂടാലോ..
ആ ആ
അങ്ങനേണ്.
ഏഹ്.
ഏതും പോവും.
ഏഹ്. പിന്നെന്തുവാ?
പിന്നെ അങ്ങനെ പോണ്. ഓരോ ദസം ഇങ്ങനെ പോവ്ണ്ട്
അതന്നെ ദിവസങ്ങളൊന്നും നീങ്ങാൻ പണിയില്ലപ്പൊ എത്ര പെട്ടെന്ന ഇ ഇപ്പനാലേ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പോത്തിനും വീണ്ടും വെള്ളിയാഴ്ച ആയി
ആ
നമുക്ക് അതേപോലെ തന്നെ കുട്ടികളും വലുതായി വലുതായി വരാ
ഉം ഉം
എപ്പോളും നമ്മളത് ചെറിയ മക്കളാന്ന വിചാരിക്ക പക്ഷെ ദിവസം തോറും തോറും എല്ലാർക്കും വയസ്സും കൂട പെട്ടെന്നുള്ള വള വളർച്ചയാണ്
ഉം ഓലും വലുതാവ ഞമ്മള് വയസ്സാവ
ആ അതാണ് ഒന്ന് ഒന്ന് ആലോചിക്കുമ്പോ അതിനൊരു അറ്റല്ലാല്ലെ
ഓല ജീവിതം തുടങ്ങ നമ്മളെ ജീവിതം ഒക്കെ തീരാ
ഉം അതാണ് ഇപ്പൊ ഇതൊന്ന് ആലോചിച്ചപ്പോ ഒരു അറ്റല്ല അറിയാം മറ്റേ നമുക്കൊരു ഹ നമ്മള് വയസായി കഴിഞ്ഞാല് പിന്നെ നമ്മള കുട്ടികള്ക്ക് കാണാനുള്ളൊരു അവസ്ഥ ഉണ്ടാവൂലേ എന്നൊക്കെ തോന്നും
അങ്ങനെ തോന്നും
ആ ഹാ എൻ ആ കുട്ട്യള് ആ ചെർതാണ്
അ ആ ആ
ഏതായാലും അങ്ങനെയൊക്കെയാണ് ആഹ് ചോറിന്റെ പണി നേര്ത്തെ കഴിച്ച്ണ് ഇന്ന് ആ ഉമ്മക്ക് ഹോസ്പിറ്റലിൽ പോവാനുണ്ടായിനി കണ്ണിന്റെ കണ്ണിന്റെ ഇത് കാണിക്കാനും വേണ്ടി റ്റപ്പോ പെട്ടെന്ന് കഴി ച്ച് ആ പണികളൊക്കെ വേഗം കഴിച്ച്കാണ്ട് പിന്നെ അവിടെ പോയി വന്ന്
ആ ആ അയ്ശരി
അതോണ്ട് പിന്നെ അതൊണ്ട് പിന്നെ വേം കഴിഞ്ഞു മറ്റേ എത്ര എട്ത്താലും എന്നാലും ഇണ്ടാവും ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഒര് നേരം പോക്ക്ന്
ഉം ആ
മറ്റേ വെള്ളിയാഴ്ച പെട്ടെന്ന് പണി തീരണ്ടേ തീർക്കണ്ടേ പക്ഷെ നമ്മൾ തണ്ട് തീരൂല മക്കളെ സ്കൂൾ
ബാങ്ക് കൊട്ക്ക്ണേന്റെ മുന്ന് തീർക്കണല്ലോ ഉം
ഏ നഴ്സറി മീറ്റിംഗുണ്ട് അപ്പൊ അയിനും പോകണം ഫുഡ് കഴിച്ചിട്ട്
ആ ശരി
പിന്നെന്തങ്ങളെ മക്കളൊക്കെ സ്കൂളിൽ പോയി
ആഹ് സ്കൂൾ പോയി വൈന്നേരെ വരുള്ളൂ നാലര ആവുപോലെരോള്ളു നാലര വരെണ്ട് സ്കൂള്
ആ ആ ഓ എന്നാ പിന്നെ ചായ ന്നെ കാട്ടിലും കൂടുതൽ കോൾ ണ്ടാവാ ഫോണിനക്കാരം
ആ
പോണെവിടെന്ന് ചോച്ചാട്ട വേര്യാ
അതന്നെ ഫോണാണല്ലോ
എതായലും മക്കൾക്കൊക്കെ ഉ്മാരോടെ ഉമെനേം കാട്ടിലും ഉ്മ്മായി പാപ്പായി എല്ലാരെകാട്ടി വല്ത് ആദ്യക്കെ നമ്മള് കളിക്കാന നമ്മളാ പ്രായക്കെ ആയപ്പോ കളിക്കാൻ പോവെ വന്ന് ചായ ച്ച ഇപ്പ അതൊന്ന ഉം
ബ് ഇപ്പൊ വറും മൊബൈല്
ഉം ഉം അതുകൊണ്ട് കുട്ടികളെവിടേക്കും പോകൂന്നുള്ള പേടിയില്ല നമ്മക്ക് എവിടെള്ളെ ആ എന്ന ഓക്കെ